നമസ്കാരം. ഹായ്. കേൾക്കുന്നുണ്ടോ?
കേ
ഹായ് പറയൂ പറയൂ പറയൂ പറയൂ ഇപ്പൊ കേക്ന്ന്ണ്ട്.
ഞാൻ പറ്യേ മലിനീകരണേ.
ആഹ്.
ഞ ഞാൻപ്പ ന്ന്ങ്ങ മക്കക്ക് എഹ് ഇവടെ കൊളത്ക്ക് നീന്താൻ പോണംന്നറഞ്ഞു. അപ്പൊ ഓൻ
ആഹ്.
കൊർച്ചൂട്യൊന്ന് മഴ പെയ്യാഞ്ഞാല് ഈ കെട്ടി കെടക്ക്‌ന്ന വെള്ളാണല്ലോ.
ആഹ് അതെ.
ഇപ്പ നേരെ ഒര് കുട്ടികള് ഈ മസ്തിഷ്ക ജ്വരൊക്കെ വന്നിട്ട് മരിച്ചിട്ടുണ്ടല്ലോ
ആഹ്
അപ്പൊക്കെ ഈ കെട്ടികെടക്കുന്ന വെള്ളത്തിന്ന് ഇണ്ടാവുന്നോരോ ഇതന്നെ ഞമ്മള് ഞമ്മള് മനുഷ്യ
ഇബ ഇബ ഇബടെ ഞങ്ങളേരിയയിലൊക്കെ നല്ല മഴ പെയ്തപ്പ തോടൊക്കെ വെള്ളോലിച്ച് പോവല് തൊടങ്ങ്
ആഹ്. അയിനൊന്നൂടിയൊന്ന് പെയ്തോട്ടേന്ന് പറയാ ഞാന്. ഞമ്മള് മനുഷ്യരന്നേണ്
അല്ല നമ്മളെത്രത്തോളം കേ ഏഹ് ഏഹ് എത്രത്തോളം നമ്മള് മക്കളെ സംരക്ഷിക്കുന്നോ അത്രത്തോളം നല്ലതായിരിക്കും.
ആഹ്. അല്ല കൊളത്തിപ്പോയി നീന്തിയൊക്കെ പഠിക്കുന്നത് നല്ലതാണ് ആഹ് നീന്തല് മക്കള് പഠി ക്ക്ണ്. ഞാൻ ഇന്നാള് ഇപ്പോ ഡോക്ടറെടുത്ത് പോയപ്പോ, ഡോ ഓൾക് കൊളത്ത് പോണം. ഓൾക്ക് മുറി പറ്റിട്ടുണ്ട് അപ്പോ.
ക്ക ജ്വരത്തിലൊക്കെ ഇണ്ടാവുന്ന, നമ്മള് ഈ വെള്ളം കെട്ടി കടക്കുമ്പോണ്ടാവുന്ന ബാക് ക്ടിരിയകള് കാരണാണ് നമുക്ക് ഇണ്ടാവുന്നത്. പക്ഷേ അത് ഇപ്പ ത്ത ഇതില് ഞങ്ങളിവിടെയൊക്കെ നല്ല മഴയായത് കാരണം, ആ വെള്ളം കെട്ടി നോക്കും. പോയിട്ടുണ്ട് ഇപ്പ നല്ല ഒഴുക്ക്ള്ള സത്യം പറഞ്ഞാ, ആഹ് തോടൊക്കെ നല്ല ഒഴുകി പോയി വൃത്തിയായിട്ടുണ്ട്.
ആഹ്, അപ്പ അതന്നെ. ഒഴുക്കൊക്കെ കണ്ടിട്ടാണ് ഓൽക് പോണംന്ന് പറയുന്നത്. അപ്പ ഞ ഞാൻ പറയും, ഞമ്മള് മനുഷ്യരെന്നേണ് ഇത് വൃത്തികേടാകണതും, ഏഹ്, അത് ഇത് കൊണ്ട് ഇട്ടിട്ടും പിന്നെ പൊയേലായാലും ഈ ഫാക്ട് ട്ടറീന്ന്ള്ള മലിനീകരണങ്ങള് പുറം തള്ളപ്പെടുന്നുണ്ട്.
ഉം.
അതേപോലെ ഫാക്ടറിന്ന് ഇള്ള പൊകകള് ഞമുക്ക് ഞമ്മള് ശ്വാസകോശത്തിനെ ഞമ്മുക്ക് ഭയങ്കരായിട്ട് ബാധിക്കുന്നുണ്ട്.
അതെ, ആമസോൺ പാളി കളെ നശിപ്പിക്കണതും ഒക്കെ ഈ പോഴക ഇതാണ്. എന്താ പൊകയാണ്. നമ്മളെ ഫാക്ടറീ മലിനമായിട്ട് വരുന്ന അതായത് ഓരോ ഓരോരോ ഏഹ് സ്ഥാപനങ്ങള് വല്യ വല്യ സ്ഥാപനങ്ങള് ഇണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് കൂടുതലും നമ്മുടെ നാടുകളില്ള്ളത്, ഓരോ ഉൽപന്നങ്ങള് ഇണ്ടാക്കുന്ന ഏഹ് ഓരോ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾന്നും കൊറച്ചൊന്ന്വല്ല. അത്യാവശ്യത്തിലധികം എന്താ? മ മലിനീകരണങ്ങളാണ് പുറന്തള്ള പെടുന്നത്. അത് പൊകയായിട്ടും വേറെന്താപ്പ മലിന ജലങ്ങമായിട്ടും, അതേപോലെ ഖരവസ്തുക്കളില് പെട്ടിട്ടുള്ളത് അങ്ങനെ അതായത് ആഹ് അതെ. ഖരാവസ്ഥയിലുള്ള മാലിന്യങ്ങളായിട്ടൊക്കെ പുറന്തള്ളുന്നുണ്ട്. ഏഹ് പ്ലാസ്റ്റിക്കായിട്ടോ, അല്ലെങ്കിൽ കത്തിച്ചതിന്റെ വേസ്റ്റുകള് അതെ വാഹനങ്ങളുടെ, അതായത് നമ്മള് ഇപ്പോ ഏതൊരു വാഹനം എടുക്കാണെങ്കിലും, അതിന് ഇത്ര ദിവസ ഒരു മാസത്തേക്കാണ് നമ്മള് പൊക പരിശോധിച്ച് അയിന്റെ ഒരു ഇത് വെക്കണംന്ന് പറയാം. നമ്മളെ ഒരു പേപ്പർ പൊക പരിശോധിച്ചതിന്റെ ഒരു ഫോമ്, വണ്ടിൽ വെക്കണംന്ന് പറയുന്നത്. അത് ആരും ചെയ്യാറില്ല. ആറു മാസാണോ? ഓക്കെ സോറിട്ടോ. ആഹ് ആഹ്. അത് മാറിപ്പോയതായിരിക്കും. ഓക്കെ സോറി. അപ്പോ ഈ ഒരു മ ഒര് ആറു മാസത്തില് നമ്മളാ പൊക പരിശോ ഒഴിച്ച് നമ്മള് വണ്ടിയില് കീപ്പെയ്യണത് കാരണം അത് വെ- ചെക്കെയ്യുമ്പളൊക്കെ നമ്മളെ പൊകെ നമ്മളെ ലൈസൻസും മാത്രല്ലല്ലൊ പൊക പരിശോയ്ചേന്റേം കൂടി ചോയിക്കുന്നുണ്ട്. ഇതൊക്കെ മലിനീകരിക്കപ്പെടരുത് നമ്മള അന്തരീക്ഷം മലിനീകരിക്കപ്പെടരുത് ന്ന് വിചാരിച്ചി ട്ടാണ് അങ്ങനെ ഓരോ റൂൾസ് ഗവൺമെന്റ് വെച്ചിട്ടുള്ളത്. എന്നിട്ടും അത് ശ്രദ്ധിക്കാതെ കൊണ്ടു പോകുന്നവരുണ്ട്.
അതിന് ഞ് ഞ്ഞി ഒന്നും വേണ്ട ഇപ്പം ഈ. ശബ്ദങ്ങൾ ഫാക്ടറിന്നുണ്ട് ശബ്ദങ്ങള്, വാഹനങ്ങൾന്നുണ്ട് ശബ്ദങ്ങള്.
അതെ വാഹനങ്ങൾ ഇപ്പത്തെ ഈ ട്രെൻഡിനോടൊപ്പംന്ന് പറഞ്ഞ മായിരി ആ നമ്മളെ... ഈ ചെറിയ ചെറിയ മക്കള് ആൺകുട്ടികൾ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ. അതെ എ എക്സ്ട്രാ- എക്സ്ട്രാ ഇപ്പെ എന്താ സാധനങ്ങള് അതില് ഘടിപ്പിച്ച്... ആ സൗണ്ട് അതായ സൈലൻസറൊക്കെ ഉണ്ടല്ലോ സൈലൻസർന്ന് വരുന്ന സൗണ്ട്.. പൊക വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു സൗണ്ട് ഉണ്ട് അത് ബുള്ളറ്റിനൊക്കെ.. അത്യാവശ്യമാണ് മറ്റു വണ്ടികളെക്കാൾ കൂടുതൽ സൗണ്ട് ഇണ്ട്. എങ്കിൽ പോലും മ മക്കൾ അതിന് എക്സ്ട്രാ സൗണ്ട്. ആഹ് വെച്ച് വർഷോപ്- ലൊക്കെ കൊണ്ടുപോയി വെച്ച് അത് ഒന്നും കൂടെ നമ്മളെ ഇറിട്ടേഷൻ ചെയ്യുന്ന രീതി രീതിയിലിള്ളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സൗണ്ടുകളൊക്കെയാണ് വെക്കുന്നെ
അതെനെ അതൊണ്ടൊക്കെന്നെണ് നമ്മക്ക് രോഗങ്ങള്. ഇപ്പ ഹോസ്പിറ്റലിലൊക്കെ രോ ഈ ക്യാൻസർ പോലത്തെ രോഗങ്ങള് കൂടുതല പണ്ട് കാലത്ത്. ഈ സിഗരറ്റും വീടി വലിക്കുന്നര് കൂടുതലായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് കൊറവാണ്.
ഉം ഉം അല്ല അത്ണ്ട് ഇല്ലാന്നല്ല പക്ഷെ വീടി പോകാന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പണ്ട് സാധാ പൊകലെയാര്ന്നു വീടിയായിട്ടുണ്ടായിരുന്നത്.
അ ഇപ്പം മയക്കുമരുന്നുകളാണ്. അപ്പ ആരും കാണെ ചെയ്യുന്നില്ല. ആഹ അതെനിപ്പോ ആരും കാണെ ചെയ്യുന്നില്ലല്ലോ
ഉം
മറ്റെത് സിഗരറ്റ് ഞാ എല്ലാരെടേന്നും ആൾക്കാര് വലിക്കലിണ്ടായിരുന്നു. ഇപ്പ ഇതൊക്കെ ഒരു മറയിലൂടെ ആരും കാണാതെ. തെറ്റാണ്ന്ന് അറിഞ്ഞിട്ടും തെറ്റാണെന്ന് ഓൽക്ക് അറിയാ ഏഹ് എന്തൊരുതാണ്. മിലും അത് പണ്ട് തൊട്ടേ പുകവലിക്കുന്നത് ആരോഗ്യത്തി- ന് ഹാനികരാണ് ആ വീടിമല്ണ്ടാവും എന്നാലും.
എഹെ
ഇബൽക്ക് ശീലായൊൽക് ഇത് മാറ്റിയെടുക്കാൻ കഴിയാത്തൊര അവസ്ഥയായിരുന്നു പക്ഷെ മാറ്റി- എട്ത്തോര് കൊറേ ഇണ്ട്.
ആഹ ആഹ
ഏഹ് അതേപോലെ ഇപ്പ ഈ കഞ്ചാവും മയക്ക മരുന്നും ഇ- ഇതിന് അഡിറ്റായ മക്കളെ മക്കള്. യുവാക്കള് സ്ത്രീകള് സ്ത്രീകള് വെരെ ഇപ്പൊ ഇങ്ങനത്തെ ഒരോ വിൽക്കാനും പിന്നെ കോളേജ് കു- കുട്ടികളൊക്കെയാണ് കാര്യയിട്ട് നമ്മളെ ഈ ഏരിയിലൊക്കെ കൊ - കുറവാണെങ്കിലും പുറം രാജ്യങ്ങളിലൊക്കെ
കോളേജ് കുട്ടിൾ മാത്രല്ലാസ്- സ്കൂള് പഠിക്കുന്ന മക്കള് വരെ നമ്മള് സ്കൂളിനടുത്ത് ചേർന്നിട്ടുള്ള കടകളില് ഇതുമാരിള്ള ആഹ് വസ്തുക്കൾ വിൽക്കാണ്. അപ്പം അത് വാങ്ങിച്ചു മക്കൾ അങ്ങനിം ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളെ പൊക ഇപ്പൊ മലിനീകരണം എന്ന് പറയുന്നത് പൊക പൊക അതുവഴിയാണ് വരുന്നത് ഏഹ് കൂടുതലായിട്ടും ജലം ഉം അങ്ങനെയുള്ള ആ ഒരു രീതിയില്.
ഇനി മരം മുറിക്കുന്നത് ഏഹ് വനം മലിനീകരണാണ് വനത്തെ നശിപ്പിക്കാണല്ലോ ഏഹ് മ മലകള് മരങ്ങള് ഒക്കെ
അത് മലിനീകരണത്തില് പെടുന്നൊരു ഇതല്ലല്ലോ സത്യം പറഞ്ഞ.
അഹ് എങ്ങനെ വരാ
മലിനീകരണം എന്ന് പറയാൻ പറ്റില്ല വ വനത്തെ നശിപ്പിക്കാന്നുള്ളതൊള്ളൂ. അതായത് ഏഹ് മണ്ണൊലിപ്പ് തടയാനാണ് ഈ മരങ്ങൾ വെ ച്ചു പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്താ ശ്വാസ ആ ആ അതെ അതേ മാരി നമ്മളെ ഇന്ന് പ്പോ മലി മലിനമായിട്ടുള്ള അന്തരീക്ഷത്തെ റീഫ്ര അതായത്. നല്ല അന്തരീക്ഷമാക്കി മാറ്റാൻ ചെല മരങ്ങൾക്ക് കഴിയും ഇപ്പൊ ഒരു ഉദാഹരണം പറയാണ്ന്നുണ്ടെങ്കിൽ ആല് ആൽമരത്തുന്നൊക്കെ നമ്മള് ഓക്സിജനെ നമ്മള് പറയും ഏഹ് ആയ് അതായത് ശുദ്ധമായ ഓക്സിജനെ പുറം തള്ളും ഹൈഡ്രജനെ
ഞമ്മള് ഞമ്മള് ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ് ആ ഓക്സിജൻ നമുക്ക് മരങ്ങള് തരും നമ്മള് പുറം തള്ളപ്പെടുന്ന
ആഹ് ഹൈഡ്ര ആ കാർബൺഡൈഓക്സൈഡിനെ ഓക്സിജ മറ്റെ മരങ്ങൾ വലി ച്ചെടുക്കുന്നുണ്ട് അപ്പൊ ആ അങ്ങനെ നമ്മള് പ്രകൃ തിയെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ളതാണ് മരങ്ങള് അല്ലാതെ മ ആഹ് പ്രകൃ അത് അപ്പൊ ആ സംരക്ഷിക്കപ്പെടുന്നതിൽ നിന്നും നമുക്ക് ങ്ങനെ നമ്മളെ രക്ഷിക്കേണ്ട കുറച്ച് ഇപ്പ മനുഷ്യ കുറച്ച് ആൾക്കാര്ന്ന് പറ ആളുകള്ന്ന് പറയില്ലേ അതുപോലെയുള്ള ആളുകളാണ് ഈ മരങ്ങള് അപ്പൊ അവരെ എണ്ണം കുറഞ്ഞ കഴിഞ്ഞാ മരങ്ങളുടെ എണ്ണം കുറഞ് കഴിഞ്ഞാല് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോവും
ഏഹ് ഞമ്മളിനി മരങ്ങള് വെട്ടി മുറി ച്ചു മാറ്റുന്ന ന് പകരം നമുക്ക് മരങ്ങള് വെച്ച് പിടിപ്പി ഇപ്പ ഇന്നലെ ആഹ് ആഹ് ഇന്നലെ ജൂണ് അഞ്ച് ലോകപരിസ് ഥിതി ദിനാണ് കുറേ ആൾക്കാര് മരങ്ങള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തൈകൾ വെച്ച് പിടിപ്പ ച്ചിട്ടുണ്ട് പക്ഷെ ഏഹ് ഇന്നത്തെ കാലത്ത്ന്ന് പറഞ്ഞാല് കൂടുതല് വീടുകളിലും മരങ്ങള് ഒഴിവാക്ക തൈകൾ ഒയിവാക്ക ഒക്കെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ല ഈ കടകളിൽന്ന് വാങ്ങാൻ കിട്ടുന്ന കൂടുതൽ സാധനങ്ങളും വെ വെഷ പദാർത്ഥങ്ങൾ അഥവാ പിന്നെ കേടു വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്ന കൊറെ പയങ്ങളുണ്ട് വേഗം പയ്ക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നത്ണ്ട് ഞമ്മള് വീട്ടി ട്ടിലെന്നെ ണ്ടാക്കി കഴിഞ്ഞാല് അത്രയും നല്ല സാധനം മുക്ക് കിട്ടൂല
ഉം
ഏറ്റം നല്ലത് അതാണ് പക്ഷെ
ഉം
മനുഷ്യർക്ക് തന്നെ വീ വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞാല് സ്ഥലപരിമിതിയാണ് ഇപ്പ ഒന്നാമത് ഇപ്പൊ ഓരോ വീടുകളും ഏകദേശം എടുത്തടുത്തുള്ള വീടുകളാണ് കൂടുതൽ ഒരു പത്ത് സെന്റിലെ ഏഹ് പണ്ട് കാലങ്ങളിലൊക്കെ ഇരുവ ഏക്കറ് കണക്കന് സെന്റില് ഒരു വീടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്
ആഹ്
ഇന്നിപ്പം ഏഹ് എടുത്തടുത്ത് വീടുകളാണ് ആ വീടുകൾ അതേ
അതായത് നമ്മടെ ഇത് അതായത് സിറ്റി സിറ്റിയിലുള്ള ഒരു ലൈഫ് മോഡൽ ആയി മാറി ലൈഫ് രീതികളായി മാറി നമ്മുടെ ഈ നാട്ടും പ്രദേശം
ഉം ഉം ഉം നി ഒ ഒന്നും വേണ്ട സിറ്റിക്ക് ഇറങ്ങിക്കഴിഞ്ഞാലെന്നെ എല്ലോടത്തും ഫുഡിന്റെ കടകളാണ് കൂടുതലായിട്ടും
ഒരു കണക്കിന് നമ്മള് അത് ആസ്വദിക്കുന്നു ഉണ്ട്
ആഹ് ഇണ്ട് ജങ്ക് ഫുഡ് ആണ് കൂടുതലും
പുറമെ നമ്മളത് നന്നായിട്ട് എല്ലാ മനുഷ്യരും ഇത് ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെയൊക്കെ എണ്ണം കൂടുന്നത് അല്ലാണ്ടേ എന്താ അത് ഒരു വ്യക്തിയായിട്ട് തുടർന്ന് ആ മലിനീകരിക്കപ്പെടു ത്താം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല
അതെ
നമ്മള് നമ്മള ഓരോ മനുഷ്യരും ആസ്വദിക്കു ന്നു അതിനോട് കൂടി എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു ഇത്ള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുന്നത്
ഒരോ കടുപ്പില് കടുപ്പില് എവിടെ ചെന്നാലും ഫുഡിന് ക്ഷാമം വരാത്ത അവസ്ഥയായിട്ടുണ്ട് ഭക്ഷണത്തിന് ക്ഷാമം വരൂല ഞമ്മളെ സിറ്റിൽ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാല് എന്ത് തരം ഫുഡ് വേണോ അത് ഫുള് നമുക്ക് കിട്ടും ഇപ്പം കിട്ടാന് മാർഗങ്ങളുണ്ട്
ഉം
ഉം അതുകൊണ്ട് തന്നെ മലിനീകരണം നല്ലപോലെ കൂടിയിട്ടും ഉണ്ട് പിന്നെ ഹരിതസേനേന്റെ ഒരു പ്രവർത്തനം കൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങളൊക്കെ അയിലൂടെ ഓര് കൊണ്ടു പോകുന്നുണ്ട് ഓലത് എന്താ റീയൂസ് ചെയ് ചെയ്യാൻ എന്തോ ഒര് ഫാക്ടറി കാര്യങ്ങളുണ്ട് അവർക്ക് കയറ്റുമതി ചെയ്യാന്നുള്ളതാണ് നമ്മള് ഞമ്മക്ക് അറിയാൻ കഴിഞ്ഞത്
ആഹ്
അത് ശരിയ നമ്മളെ ഇത് കൊറേ അങ്ങനെ കൊണ്ടു പോകുന്നത് കാരണം നമ്മള് വീട്ടില് അങ്ങനെ വലിച്ചെറിയലും അതായത് ഒരു മുട്ടായി തിന്ന ആ മുട്ടായി കടലാസ്‌ നമ്മള് മുറ്റത്തേക്കെറിയാണ് ഒരു ടിലോ ടിലോടെ ഒരു കുപ്പിടു ആ ടിലോയുടെ ഒരു കുപ്പി- പക്ഷെ ആ കുപ്പിയും കുപ്പീന്റെ അടപ്പും നമ്മ എറിഞ്ഞു മുറ്റത്തേക്ക് എറിഞ്ഞു അത് അത് മണ്ണില്- അടിക്ക് പോയി നമ്മള് അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കുമ്പോ- ഇങ്ങനെ ആകുമ്പോ നമുക്ക് ചെടികളോ മരങ്ങളോ വെച്ച് പിടിപ്പിച്ച് അതിന്റെ വേര് ഓടുല പ്ലാസ്റ്റിക്കുകള് മണ്ണില് ഉണ്ടായാല് ഏ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകള് കൊറയും പിന്നെ മക്ക - അതെ അതു മാത്രല്ല അസുഖങ്ങളും വരാം ഈ- കുപ്പികളിലൊക്കെ വെള്ളം നെറഞ്ഞ് കീടാനുക്കൾ നെറഞ്ഞ് അതിന് നമുക്ക്- മക്കള് മണ്ണിൽ കളിക്കുമ്പോൾ ഇതിലൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് അസുഖങ്ങൾ വരാം
എസ്
അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് നമ്മള് ജീവിത്തിൽ നടന്നു പോകുന്നുന്നത് കൊണ്ട്-
ആഹ് പിന്നെന്താണ് എന്നാ ശരിട്ടോ മോന് വിളിക്കുന്നുണ്ടന്ന് ഒന്ന് പോയി നോക്കട്ടെ
ആ ഓക്കെ ശരി
ആഹ്